കേൾക്കണ്ടോ ആഹ് പറയാ എന്തൊക്കെ വിശേഷം.
സുഖമായിട്ട് പോണം നിങ്ങളുടെ വിശേഷം എന്താ
മുമ്പലം കൊഴപ്പൊന്നല്ല അങ്ങനെ പോണു
ച്ച
ചായുടച്ചു.
ഏഹ് ഓ
കടിയൊക്കെ എന്തൊക്കെയാ
ബേക്കറിയ
ആഹ് ഇന്ന് സ്പെഷ്യലണ്ടാക്കിയന്ന
ഇല്ല ഇല്ല.
ആഹ് ആഹ് ഞങ്ങള് ഇണ്ടാക്കിയില്ല ഇണ്ട അട ഇണ്ടാക്കുണു
ആഹ്.
അത് ഇണ്ടാക്കാൻ തൊടങ്ങണു
ഓ ഇനിയിപ്പ എപ്പഴാ കുടിച്ചിയാ.
ഇപ്പൊ ചക്ക സീസണല്ലേ അപ്പൊ ചക്ക കൊണ്ട്
ആഹ്.
ചായുടിച്ചു ഇന്നിപ്പിത് അടുപ്പത്ത് വെച്ചാതി.
ആഹ്
ആ ആരാറ് മണിയൊക്കെ ആവുമ്പോ ആവി കെറ്റുവ ആഹ് വാഴന്റെലെല്. വയനയില പറഞ്ഞൊരു ഇലയുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉള്ളത് അപ്പൊ അതില് ണ്ടാക്കിയ ഒന്നുടെ നല്ല പക്ഷെ പ്പത് കിട്ടാനില്ല.
ആഹ് ആ.
ഓ നല്ല മണൊക്കെള്ളരു ഇലണ് അപ്പൊ ഇപ്പ അത് കിട്ടാനില്ലാത്താരണം വാഴേലെല് തന്നെ
ആഹ് ആ.
കുമ്പളൊക്കെ കൊത്തീട്ട് ങ്ങളങ്ങനെണ്ടാക്ക.
അല്ല ഞാൻ വായന്റെല്ല ജസ്റ്റ് ഒന്ന് മടക്കും.
കൊമ്പിൾ പോലെങ്ങനെ കുത്തും.
ആഹ്
ഈ കടലയൊക്കെ പൊതിയൂലെ
ആഹ് ആഹ്.
ആഹ് അങ്ങനെണ്ടാക്കിട്ട് ആവി കേറ്റി എടുക്കയ്യ. ചക്ക സീസൺല്ലേ അപ്പ പിന്നെ എന്തെങ്കിലൊക്കെ ചക്ക ഐറ്റംസ് ആയി
ആഹ്.
ചക്ക വറക്ക വേവിക്ക അങ്ങനൊക്കെതന്നെ ങ്ങള് ഇണ്ടാക്കാറുണ്ടോ?
ഏയ് അങ്ങനൊന്നുല്ല ഞാനിവിടെ പയിപ്പിക്കല
പായിപ്പിക്കുംയല്ലേ ഇവിടെ എല്ലാവർക്കും ഷുഗർയായത് കാരണ പഴപ്പിച്ചങ്ങനെ തിന്നലില്ല ആൾക്കും താല്പര്യമില്ല
ആഹ്
വേവിക്കകയും ചെയ്യാം കൂട്ടാൻ വെക്കണതും കൊറവാണ് വേവിക്കും.
എങ്ങനെയാ.
അത് ഇതേപോലെ തന്നെ കൂട്ടാൻ വെക്കണ പോലെ തന്നെ പക്ഷേ ലൂസ് ആക്കില്ല ടൈറ്റ് റ്റാ ക്കിയിട്ട്.
ഏയ് പച്ചമുളകും ഉപ്പും മഞ്ഞപ്പൊടിയും
ആഹ് മഞ്ഞപ്പൊടിം മറ്റെനമ്മള് തേങ്ങരിക്കുംകപ്പ വേവിക്കില്ലേ.
ആഹ്
ആ സെയിം കൂട്ട് തന്നെ തേങ്ങയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഇഞ്ചി ജീരകവും കൂടിയിട്ട്
ഏത് ജീരകം
നല്ല ജീരകാവാ
ആ ചെറിയജീരകം ഹലോ
ആഹ് കേക്കുന്നില്ലേ.
കോള് വന്നതേ അത് നമ്മള് സെയിം തന്നെ എന്നിട്ട് പിന്നെ ചക്ക അവില് പുഴുങ്ങീ ട്ട് അയില് അരപ്പിട്ടിട്ട് ഒടച്ച് നല്ല പോലെ കൊഴച്ച് ഇങ്ങട് കൊടുക്കും
ആഹ്
ഇനി കപ്പ വേവിക്കണാലെ ഇങ്ങള് കപ്പ വേവിക്കാറുണ്ടോ?
പക്ഷെ അയില് തേങ്ങൊന്നു ഇടാറില്ല
തേങ്ങ ഇല്യ ആ മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രല്ലേ മഞ്ഞപ്പൊടി ഇട് ആഹ് ആഹ് ആഹ് അത് തേങ്ങയും കൂടി ഇട്ടിട്ട് കൊ നല്ല പോലെ അരക്കില്ല ഒന്ന് ജസ്റ്റ് ചത ച്ചിങ്കെടുക്കോള്ളു
ആഹ്
ന്നട്ട് അത്ട്ടിട്ട് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യ നല്ലപോലെ ഒടച്ചെടുക്ക പോന്നപ്പം പിന്നെ നല്ല ലൂസ് ആക്കണ്ട ത്തിരി ടൈറ്റ് ആയിറ്റ് മീനും കറിയോ എന്തേലും കൂട്ടീട്ട് കഴിക്കാൻ പാവുന്ന പാകത്തില്
ഏഹ്
ആഹ് ഇബടെ ഭയങ്കര ഇഷ്ടാ എല്ലാർക്കും അച്ഛനും അമ്മയ്ക്കും ദെ മൂന്ന് നേരം കിട്ടിയാലും കഴിക്കും അത്രക്ക് ഇഷ്ടാണ് അതുകൊണ്ട് ചക്ക സീസൺ തൊടങ്ങി കഴിഞ്ഞഴിഞ്ഞാ അങ്ങനെ അതുകൊണ്ടെങ്ങനെ പോവു ഇബടെ പരിസരത്തൊക്കെണ്ട് നമ്മുക്കായിട്ടില്ല തറവാടുണ്ട് തൊ ട്ടടുത്ത വീട്ടില് ബാക്കി ഉണ്ട് ഓരോരു ത്തിട്ട് ഒരു ഒന്നൊന്നു ഇങ്ങട് വലിച്ചഴിഞ്ഞാ രണ്ട് മൂന്നെണ്ണം ചാടോലോ അപ്പം പിന്നെ പരിസരത്തിള്ള എല്ലാർക്കും ഓരോന്ന് ഓരോന്ന് ഓരോന്ന് പറഞ്ഞിട്ട്
ആഹ് ആഹ്
പൊഴ്പ്പിച്ച് കഴിഞ്ഞാ പിന്നെ അട ഇണ്ടാക്കല അല്ലാണ്ട് കഴിക്കാന് ഇബരൊന്നുല്ല്യ
ഈ അട എങ്ങനെയാ അത് മിക്സിട്ട് അടി അടിക്കല
ആ ഒന്നില്ലെങ്കി വ് നല്ലോം പഴുത്തിട്ടുണ്ടെങ്കില് ജസ്റ്റ് വേവിച്ചെടുക്കോള്ളൂ ആവില് വേവിച്ചെടുത്തിട്ട് നല്ലപോലെ വഴറ്റി എടുക്കാ ചെയ്യ
അല്ല ആദ്യം നമ്മളാ മിക്സിലിട്ട് അടിക്കും
ഇല്ല അടിക്കില്ല്യ നല്ലോ നൽ ആഹ് നല്ലോം പഴത്തിട്ട്ണ്ട്ന്ന്ണ്ടെങ്കില് കുഴ കുഴാന്ന് ള്ളതാണ്ന്ന്ണ്ടെങ്കില് ജസ്റ്റ്‌ ആവിലിട്ടിട്ട് വാ വഴറ്റി ഇങ്ങനെ എടുക്കും ചീനചട്ടീ ല് വെച്ചിട്ടിങ്ങനെ വയറ്റി വഴറ്റി വഴറ്റി എടുക്കും ഇല്ല്യ നല്ലൊ ഇങ്ങനെ കടി ക്കാൻ പറ്റുന്ന പാഗത്തിലാണെന്നുണ്ടെങ്കില് ആദ്യോന്ന് മിക്സീലടിക്കും. അത് കഴിഞ്ഞ അരിപ്പൊടി ഇട്ടിട്ട് ആരി പൊടിയും തേങ്ങയും ശർക്കരയും കൂടിട്ട് ശർക്കര പാനിയാക്കും എന്നിട്ട് അത് ഒഴിച്ചിട്ട് അത് മിക്സെയ്യും മിക്സ് ചെയ്തിട്ട് കൊഴപ്പൊ അരിപ്പൊടി ഇങ്ങനെ ചെർത്ത് ചെർത്ത് ചേർത്ത് കൊഴച്ച് കൊഴച്ച് കൂടെ എടുക്കും
ആഹ
താനൻജിയറ്
ഇല്ല ഇല്ല അങ്ങനെ ചക്കട ഇതുവരെ ഇണ്ടാക്കിട്ട
ഇല്ല്യാലേ ആഹ ഒന്ന് ട്രൈ ചെയ്തുോ ഓക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ട
ആ ന്നാ ഞാനിപ്പോ ഇവിടെ ഒരു പൈത്ത ചക്കണ്ട് ഇങ്ങളെ കേട്ടപ്പ ഇങ്ങനെ അപ്പൊ ഇത് വായന്റെലയാണ് ജസ്റ്റ് ഒന്ന് മടക്കിയാ പോരെ
അങ്ങനെ നമ്മള് സാധാരണ മടക്കണ പോലെയാണെങ്കിലും മതി ഇല്ലെങ്കിൽ എന്റെ ഹ സ്ബന്റൊടൊക്കെ അങ്ങന ചെയ്യാ മടക്ക ജസ്റ്റ് മടക്കുള്ളൂ ഇവിടൊക്കെങ്ങനെ കുമ്പുളൂത്ത് കുമ്പുളൂ റ്റ് റ്റ് അയിനാട്ത്ത് ഇങ്ങനെ നറച്ചിട്ടിങ്ങനെ അടച്ചെ ബാക്കിള്ളേല് ഭാഗംകൊണ്ട് ട്ട് അടച്ച് വെക്കും അടച്ചിട്ട് ആവില് വെച്ചിട്ട് വേവിച്ചെടുക്കും ഒക്കെ വെന്ത് വര്ണ സാനങ്ങളല്ലേ അധികം ടൈമും വേണ്ടി വരില്ല ഒന്ന് ഒറച്ച് കിട്ടിയാല്. അല്ലെ വേണ്ടേള്ളൂ ഒരു അഞ്ച് പത്ത് മിൻറ്റോണ്ട് ഒക്ക റെഡി ആവും ചെയ്യും
ഹെലോ
അ ചക്കപ്പാനി ഒഴിച്ചിട്ട് നമ്മളി ഈ കൺസിസ്റ്റൻസി അനുസരി ച്ച് ചെയ്യണം നമ്മള് ടൈറ്റ് ഇങ്ങനെ എത്രത്തോളം വേണം മധുരം ടേസ്റ്റ് നോക്കിയ അറിയാൻ പറ്റും റ്റുല്ലോ കൊ കൊർച്ചീച്ച കൊർച്ചീച്ച കൊർച്ചീച്ച ഒഴിച്ചിട്ട് അതിങ്ങനെ ലൂസ സാവ്ണെനൻസരിച്ചിട്ട് പൊടിയും കൂട്ടി ഇട് അരിപ്പൊടിയും കൂടി ചേർ ചേർത്ത് അതൊരു പാകത്തിലാ ക്ക് മധ് രം എത്ര വേണോ അയി നൻസരിച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിക്ക്
ആ
ഒന്ന് നോക്കിയോക്കെ കുട്ടിൾക്കൊക്കെ പിടിക്കൊ ന്നറിയാലോ ങ്ങള സെലവിടെയാ
പിന്നെന്താ
സ്ഥല എവിടെയാ
അയ് പറ്റൂല പറയാന്
അതെ പിന്നെ കുട്ടിളൊക്കെ
അവരക്കടണ്ട്
ആ വെല്ലുട്ടിള
ആ വലുത് ഏഴാം ക്ലാസ്സില് ചെറുത് രണ്ടാം ക്ലാസ്സില്
ആ അലോ വേറെ വേറെ കടിളെര് ക്കല്ലെ ഇഷ്ടം
ആ ഞാന് ബേക്കറിയാ ഇണ്ടാക്ക സാധാരണ ഞാനങ്ങനെ ഒന്നും ഇണ്ടാക്കാറൊന്നുല്ല
ഇപ്പ എല്ലാർക്കു അത് മതിലോല്ലെ
ആ
എളുപ്പ പണിയാണ്
ആ
എന്തേലും ബിസ്ക്കറ്റ് ഐറ്റംസ് ഉണ്ടെങ്കില് എല്ലാർക്കും ഇഷ്ടപ്പെടും അതെ ഇപ്പ ഞായറാഴ്ച്ചല്ലേ സ്കൂളും കാര് ങ്ങളൊന്നുല്ലല്ലോ തെരക്കൊന്നും ഇണ്ടാവില്ലാല്ലേ ഇപ്പൊ നാളെ സ്കൂളും പഠിപ്പ് ത്തക്കെല്ലി
തൊടങ്ങാനായി നാളെ സ്കൂള്
അതെ എഴുത്തുമ്പടുത്തൊക്കെ കഴിഞ്ഞോ തൊട
അത്പ്പോ ആ വെള്ളിഴ്ച പൂട്ടിച്ചത ഇഞ്ഞിന്ന് ഇപ്പ ഇന്ന് തൊർ ന്നൊക്കണം
ആ ആ വല്ല്യ കുട്ടിയായത്കാരണം കൊഴപ്പുണ്ടാവുല തന്നെ പഠിക്ക് ണ്ടാവല്ലേ
അ വൽത് തന്നെ താല പഠിക്കും ഇത് രണ്ടാം ക്ലാസ്സിലല്ലേ അയ് ഞാൻ ഒപ്പ ഇര്ന്നെങ്കിലേ ഇരിക്കൊള്ളൂ
ആ ആ മഴയുണ്ടപ്പോ
ഇല്ലേ ഇപ്പ നല്ല വെയില് ഇണ്ട്ന്ന്
ആ ഇന്നു പെയ്തിട്ടില്ലോണു ഇവിട് ക്കൊന്നും പെയ്തിട്ടില്ല
പെയ്യലാണ് തൊടങ്ങുമ്പ പിന്നെ നിക്കലുണ്ടാവൂല
സ്കൂൾ ഇള്ള ടൈം ലാ പെയ്യ തോന്നുണു രാവിലെയും പെയ്യും വൈ ന്നേരവും പെയ്യും ആ പോവാൻ ഇറങ്ങുമ്പോ ഒരു പെയ്ത്ത് തിരിച്ച് വരാൻ നേരത്ത് ഒരു പെയ്ത്ത്
ആ
പിന്നെ എന്താ പണിയൊക്കെ ഒ രുങ്ങിയോ
ഓ രാവിലെ നിങ്ങൾ
ഇല്ല രാവിലെ ഇണ്ട് രാവിലെതന്നെ കഴിഞ്ഞ് ഇനിയിപ്പോ നാളത്തേക്ക്ള്ള മാത്രം ഒന്ന് നോക്കി വെക്കണം രാവിലെ നേർത്തെ പോണംന്ന് ഇണ്ടെങ്കില് വൈന്നേരം ആക്കി വെക്കും പിന്നെ ഒന്ന് തെളാപ്പിച്ചാ മതിയല്ലോ അങ്ങനെ ചെയ്യാ
ഉം ഉം
ആറ് മണി ഏഴ് മണിക്കൊക്കെ പോകുവമ്പളേ ആ ഒര് നേരത്തെ ബുദ്ധിമുട്ടാവും
ആ നേരത്ത് ആരാ പോവാറ്
അച്ഛൻ
എവടെയാ പോവാ
അച്ഛൻ തൊട്ടടുത്ത് തന്നെ പശെ അവരക്ക് ടൈം നോർത്തേ പോണം ഏഴ്മണി മ്പാളേക്കും എത്തേണം
അതയെന്നെ എവടെയാ പോവാ
അട്ത്ത് അന്നെയാണ് ആ ജോലിക്ക് അട്ത്ത് അന്നെയാണ്
യെ എന്ത് ജോലിയാ
അത് ഒര് തോട്ടത്തില് ഒര് മാനേജർ ആയിട്ട് നിക്കാണ്
ആാ
ഓ ഉച്ചക്കൊള്ളതും പത്ത് മണിക്കൊള്ളാ ഓക്കേ കൊണ്ട് പോണം
ആ പത്ത് മണിക്കേന്താ
പത്ത് മണിക്ക് രാവലെ നമ്മള് എന്തെലും ആ ദോശായെ ഇഡ്ഡലിയൊ അങ്ങനെ എന്തോലും ണ്ടാക്കും അങ്ങനെയോള്ളാ എന്തെങ്കിലും ഐറ്റംസ് ഓക്കേ കൊട്ത്ത് വിടണം പിന്നെ ഉച്ചോയോള്ളത് അപ്പൊ ഒക്കെ കൂടിയിട്ട് ആ നേരത്തേക്ക് ആവാൻ ബുദ്ധിമുട്ട
ആാ
അപ്പൊ വൈകുന്നേരം ആക്കി വെച്ചിനാ ഒന്ന് തെളപ്പിച്ചാ മതിയല്ലോ രാവലത്തെ യെ വൈക്ന്നേരം ആറ് മണിയാവും ആാവും ഉം തോട്ടത്തിലാണേ ഈ പൈനാപ്പിളും
ആാ ആാ
അപ്പോ അത് കേറ്റാനും എറക്കാനും അത് അവര് പണിക്കാര് പോണവരെ ഹിന്ദിക്കാരാണ് അപ്പോ ഓര് പോണവര് അവരൊക്കെ ഏഴ്മണിയൊക്കെ ആകുമ്പോഴ്ത്തൂല്ലോ ഹിന്ദിക്കാര് രാവലെ നർത്തേ എത്തു അവര് ആ പിന്നെ വൈ അഞ്ചരാ ആറ് മണി പിന്നെ ഇതൊക്കെ കേറ്റി വിടണം എന്നോണ്ടെങ്കില് നമ്മള് നോക്കി നി ക്കാണം അത് കേറ്റി വിട്ന്നാ ടൈമില് ചെലപ്പോ രാത്രി ഏഴ് ഏഴുമണിയൊക്കെ വെരെ കേറ്റിവിടെലൊക്കെ ഇണ്ടാവും മുറിച്ച് ട്ട വണ്ടി കേറ്റി വിടാ
ആാ
നമ്മള് കൂടെ നിക്കണം എത്ര പണിക്കാരോണ്ട് എത്ര പേ അയച്ചുന്നോക്കെ നേ
ആാ
ഒര് പോണേ വെരെ ആ ടൈം വെരെ നമ്മള് വെയിറ്റ് ചെയ്യാണാം ഇപ്പം മഴയായിട്ട് കൊറവാണ് വേനാവുമ്പാഴാ കൂട്തലായിട്ടും ഒണ്ടാവ്യാ
ആാ
ഹലോ
ന്നില്ലോ
എന്താ
കേക്കാണില്ലോ
ആാ ഇണ്ട് ഇണ്ട് ഇണ്ട്
ഓ
ഇനി ഇപ്പം എന്താ വൈന്നേരത്തേക്ക്
ഓ ഒക്കെ രാവലെ വെച്ചോന്നേ
ആാ ചൂടാ
ഇല്ലാ അങ്ങത്തെ റെഡിയെ
ആാ അ മഴയാവുമ്പോ തണ്പ്പാവുല്ലേ
ഞാന് അങ്ങനെ ചൂടാക്കലൊന്നു ഇല്ലാ
ഇല്ല്യാ കുട്ടിളാവുമ്പോ കൊഴപ്പോയില്ല അല്ലോ ഇല്ല്യാ ചാടിലൊന്നില്ലല്ലോ
ആ
ആയിക്കോട്ടെ പിന്നോരീസം വിളിക്കാം
ആ എന്നാ ശരി